ഹലോ
ആ എന്തൊക്കെ വിശേഷം.
സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട്.
ഇവിടെയും സുഖയിട്ടിരിക്കുന്നു.
ഉം ചായ കുട്ച്ചോ.
ആ ചായക്കെ കുടിച്ചു.
ഉം.
എന്തേലും സ്പെഷലായിട്ട് ഇണ്ടായിർ ന്നോ ചായക്ക്.
ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു. അവിടെയാ
ഇവിടീം പ്രത്യേകിച്ചൊന്നുല്ല. ങ്ങക്ക് അറിണ ഒരു റെസിപ്പിന്റെ ഇത് പർഞ്ഞരോ.
ഇന്തോ തിന്റെ.
എന്തെങ്കിലും സ്നാക്ക്.
ഇവിടെ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാറില്ല.
അതെന്താ
ചായക്ക് അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാറില്ല ചേന് മാത്രാണ് ചായ എനിക്ക് പാല്. രാ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് മാത്രം ഞാൻ കഴിക്കൂ ഇച്ചിരി ട ഹെൽ കോൺഷ്യസ് ആണ്. ചെറിയൊരു ഡയറ്റുണ്ട്.
ആ ഡയറ്റാണ്ലെ
ഉം ഓയിലൊക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി സ്നാക്സ് ഒന്നും ണ്ട കഴി
ആഹ് ഓയില് നല്ലതല്ല മൊഖത്ത് കുരു വരും അങ്ങനെ കൊറെ സൈഡ് എഫക് ട്ണ്ടല്ലോ.
അത് മാത്രല്ല കൊളസ്ട്രോൾ
ആഹ്.
അമിത വണ്ണം.
ഉം. ആഹ് ഇങ്ങനെയാ ത്രക്കെ പോവാനിഷ്ടാണോ.
ഉം ട്രാവലിയ്യാൻ ഇഷ്ടാണ് പക്ഷെ ഇപ്പൊഴ് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായോണ്ട് വലിയതായിട്ട് യാത്ര ചെയ്യുന്നില്ല. കൊറച്ച് റെസ്റ്റിലാ പോവാറുണ്ടോ.
ഞാനിപ്പ അടുത്ത് പോ പോയിരുന്നു.
എവിടെ പോയി
മല നിരക്കെള്ള ഭയങ്കര രസള്ള ഒരു സ്ഥലത്തിക്ക് പോയേർന്നു.
ഉം.
ക്കം പെട്ടെന്ന് കോടാല ഭംഗിയല്ലേ ഇങ്ങനെ കാണാനും. തണുപ്പൊക്കെ ഭയങ്കര ഇഷ് റ്റാണ്. അപ്പൊ എവിടെങ്കിലും മോൾ ഏ ഏ
തുവരെ പോയതില് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ്.
പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കക്കാട് പൊയാ.
ആഹ്
ഉം അവിടെ നല്ല രസാണല്ലോ ഭയങ്കര കോടേം ഈ വയ് വൈകുന്നേരം ഒര് നാല് മണി മുതൽ അങ്ങനൊക്കെ നാല് മണിന്ന് വേണെന്നില്ല ഒരു രണ്ട് ഉച്ചക്ക് പോയതന്നെ ഭയങ്കര ക്ലൈമറ്റാണ്. കോടക്കെ വന്നിട്ട് ഇരുന്നാ പിന്നെ നമുക്ക് പോരാൻ തോന്നൂല്ല. അഹം ഒരു ഭയങ്കര ഷ്ടായ ഒരു പ്ലേസാണ്. അവടെ
എല്ലാ ഫാ ഫാമിലി മെമ്പേഴ്സ് എല്ലാരൂടി പോയോ അതോ
ആ ഫാമിലി എല്ലാരും കൂടി പോവും. എടയ്ക്ക് ഫ്രൻഡ്സ് ആയിട്ടും പോവും. ഫ്രണ്ട്സായിട്ട് പോവുമ്പോഴാണള്ളോ ഭയ ങ്കര ആഹ് ഭ നല്ല രസ സല്ലേ ട്രക്കിംഗ് ഒക്കെ ആവുമ്പോ ഭയങ്കര
ഉം
ഫാമിലി ആയാ ബ രസാണ്. എങ്കിലും ആ അതെ. കുന്നിന്റെ മോളിലൊക്കെ കേറാ പറ്റുള്ളൂ. ഫാമിലി ആവുമ്പോ നമ്മള് അവര് അവരുടെ അടുത്തന്നെ ഇരിക്കണം. അങ്ങനൊക്കെയാണല്ലോ. ഫ്രണ്ട്സാവുമ്പോ അങ്ങനെ ഒന്നുല്ലല്ലോ.
ഉം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ?
ആഹ് ഒരുപാട് ഫൻസ ഒക്കെണ്ട്.
ഉം എന്ത് ഓ വ കയുന്നോ അതോ പഠിക്കിന്നോ
ഞാൻ പഠിക്ക.
ആണോ
ഉം ആഹ് പിന്നെ എന്തൊക്കെയാ. ഏഹ്
കുക്കിങ് ഒക്കെ ഇഷ്ട്ടാണോ?
ആഹ് കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ട്ട ഞാനെടയ്ക്ക് ഇങ്ങനെ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. എന്തെിലൊക്കെ വെശക്കും പെട്ടെന്ന് വെശ്ക്കും എനിക്ക്. അങ്ങനെ ഓരോുന്ന് ഇണ്ടാക്കും.
വെജ ആ നോൺ വെജാ
നോൺ വെജും വെജും കയിക്കും രണ്ടും എന്താലും കൂടുതല് നോൺ വെജിനോടാണ് താല്പര്യം പിന്നെ ഉം അതത്ര നല്ലല്ലല്ലോ എപ്പോഴും കഴിക്കുന്നത്
ഉം
ഞാൻ പിന്നെ അധികം പൊറത്തൊക്കെ പോയി ഇങ്ങനെ കഴി എന്തോരാളാണ്
ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ
ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് മന്തി അതുപോലെ ലോൾ ഫ്രൈസ് അതക്കെ ഭയങ്കര ഇഷ്ട എത്ര കയി ആഹ് നിങ്ങക്കോ
എനിക്ക് എനിക്ക് അങ്ങനൊന്നുംല്ല എനിക്ക് എല്ലാം ഇഷ്ടാണ്
ലോ എല്ലാം കഴിക്കണല്ലോ അല്ലേ
എല്ലാം ഇഷ്ടണ് പക്ഷെ എനിക്ക് ഒരുപാട് ഫുഡ് കന് കന് ഇതുണ്ട് കണ്ട്രോളുണ്ട് കഴിക്കാരുത് ഡോക്ടർ പറഞ്ഞിടുണ്ട്
ഓ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിടുടാവുല്ലേ
അതുകൊണ്ട് കഴിച്ചൂടാ അതുകൊണ്ട് എല്ല ഇഷ്ടണ്
ഒക്കെ ഞാനിങ്ങനെ ഈവെനിംഗ് ഒക്കെ ഒണ്ട് ഇങ്ങനെ വണ്ടിക്ക് എടുത്ത് ഇങ്ങനെ പോകും ഫ്രണ്ടിനൊക്കെ കൂട്ടിട്ട് പിന്നെന്തെലൊക്കെ കൈക്കാപോം
എനിക്കിഷ്ടാണ് മന്തി ബിരിയാണി നൂഡിൽസ് അനജാം ഭയങ്കരം ഇഷ്ടാണ് പക്ഷെ
ആ
ഹ് എല്ലാത്തിനും കണ്ട്രോൾ ഉണ്ടായൊണ്ട് ചെറിയ പോഷൻ മാത്രെ കഴിക്കതൊള്ളൂ
ആ ആ
ഇഷ്യുസ് വര്ന്ന സമയത്ത് ഫുഡ് ഭയങ്കരായിട്ട് ത തരാതെക്കെ ഇരിക്കും ഈ ട്രിപ്പൊക്കെ മാത്രൊക്ക ആക്കും ഡേ ഫുള്ള് അപ്പൊക്കെ നമുക്ക് നമ് ട്ട് ഫീ പക്ഷെ ഫുൾ ആ ഒരു ഫീല ഒക്കെ ഉണ്ടാവുല്ലോ അങ്ങനെ എടക്കെടക്ക് ഏ അനുഭവിക്കുന്നിണ്ടിട്ട് ഭയങ്കരായിട്ട് എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടാണ് ഫുഡ് വേണ്ടാന്ന് വെക്കത്തില്ല ഒനും എല്ലാ കഴിക്കും
അങ്ങനെ അവിടെ മഴയൊക്കെ ഉണ്ടോ?
മീറ്റ്ല് ഏതാ ഇഷ്ടം
മീറ്റിലോ ഞാന് ചിക്കനാണ് കഴിക്കാറ്
ആ
ഫിഷ് എങ്ങനെ മീന ക്കെ എ ഏതും കഴിക്കൂല ഞാന് അപ്പ ചെലപ്പ പട്ടിണിയാവും ഞാൻ കഴിക്കൂല ഇൻക്ക് വേണ്ടാർ ഞ്ഞിട്ട് വേറെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി പാസ്ത്തെ എന്തെങ്കിലൊക്കെ എങ്ങനെ അവടെ മഴയൊക്കെ ഇണ്ടോ
ഇവിട ഉം ഏഴ് മൂന്ന് മണി തൊട്ട് ഏഴ് മണിവ വരെ നല്ല മഴയായിരുന്നു രാവിലെ പിന്നെ നല്ല വെയി ല്ലായിര്ന്നു ഇപ്പ പിന്നിം കാർമേഘം ഇതാവുന്നു മിക്കാറും പെയ്യു ആയിരിക്കും
ഉം ഇപ്പത്തെ അന്തരീക്ഷക്കെ വയ ങ്കരതാ അല്ലലെ
നല്ല വെയില വെയില് ഉണ്ടായിരുന്നോണ്ട് തുണി ഉണ്ടായിരുന്നു അതെല്ലാം മാറിട്ട് കഴുകി
ആ മഴയാണെങ്കില് പിന്നെ വെയിലായി പിന്നെ അഹ്‌ ചെറുതായിട്ട് മഴ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഓ ഒരുപാട് മഴ പെയ്യാറില്ല. എങ്കിലും ഇടക്ക് വരും. വരിയാണെക്കി നല്ലോണ്ണം പെയ്യും. പിന്നെ പോകും അങ്ങനെയൊക്കെയാണ്.
മ്മ്.
ചില ഭാഗത്തൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കയറി വരല് തുടങ്ങിട്ടുണ്ട് എന്താണാവോ?
ഉം.
അത് പിന്നെ പാടുള്ള പ്രദേശം ഒന്നും അല്ലാത്തത് കൊണ്ട് വല്യ കൊഴപ്പില്ല അങ്ങനൊന്നും വെള്ളം വരലില്ല.
ഉം വെള്ള വെള്ളത്തിനോക്കെ ക്ഷാമം ഉണ്ടോ കുടിക്കാൻ ഉം.
ഇല്ല അതൊന്നുമില്ല.
മ്മ്
പിന്നെ മുല്ലപ്പെരിയാറിന്റെ ഇപ്പോ എല്ലാം പ്രാവിശ്യം പിന്നെ പറയാറുണ്ടല്ലോ അതിനെ പറ്റി എന്താ പറയാനുള്ളത്. ഡാമിന്റെ കാര്യേ.
അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല എല്ലാ പ്രാവശ്യവും മഴ ഓവറ്ആകുമ്പോ അതിന് പ്രശ്നം ഉണ്ടെന്ന് ഉം പ്രശ്നം ഉണ്ടെന്ന് പറയും പിന്നെ. അത് മൈൻഡ് ചെയ്യാതെ ആകും. ശരിക്ക് അതിന്റെ ഒറിജിനൽ സം ഉം നല്ല പഴ . ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതിന്റെ ഒറിജിനൽ സംഭവം ആർക്കും അറിയില്ല. എന്താണ് അതിന്റെ ശരിക്ക ഇപ്പോ ഉള്ള കണ്ടീഷനിൽ നിന്നു ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ലല്ലോ?
ആ ആഹ്‌.
അത്ര മോശമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു മെയിന്റനൻസ് എന്തായാലും. ചെയ്യാതിരിക്കില്ലല്ലോ അ എന്തുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല.
ഞാൻ ഇങ്ങനെ ആലേ അതൊന്ന അവനും പൊറ്റ എന്തായിരിക്കും ഇണ്ടാവാ ഇവിടൊക്കെ എല്ലോം പോവലോ. പകുതിയോളം കേരളം നശിക്കും. കൊലം.
അതെ.
പിന്നെ പിന്നാലേയിക്കും ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അതൊന്നും ഇണ്ട അങ്ങനെ ലോയിച്ച് ഇങ്ങനെ. സമാധാനിക്കും.
പാട്ടൊക്കെ കേക്കാറുണ്ടോ?
ഓഹ്‌ പാട്ടൊക്കെ കേക്കാറുണ്ട്.
എതിരെയ് പാട്ടാ ഇഷ്ടം ഉം നല്ല ഇഷ്ടമാണ്.
ആഹ് ഇൻക്ക് പാട്ടെന്ന്ക്ക് പറയുമ്പോ ഇപ്പൊ ഓരോ ഇതിനനുസരിച്ചാണല്ലോ ചിലപ്പോ ഭയങ്കര സാഡായിട്ടുള്ളത് ഇഷ്ടാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടരിക്കണ ഇഷ്ടാണ് അല്ലെങ്കില് പണ്ടത്തതെ ഇഷ്ടാണ് അങ്ങനെ ഓരോ എല്ലതും ഇഷ്ടാണ് ചെലവൊന്നും ഇഷ്ടല്ല ഇന്ക്ക് ഓരോ ആഹ് പാടാറുണ്ട്
മഹ്
ചും നിങ്ങളോ
പാടാറില്ല കേക്കാറുണ്ട് ഹസ്ബൻഡ് കൊറച്ച് പാടും
ഓ പാട്ട് കേൾക്കുന്നത് നല്ലതാണല്ലേ
ഉം
പക്ഷെ ഈ എയർഫോണൊക്കെ വെച്ച് കേ കേക്കുമ്പഴ് എയർപോടൊക്കെ വെച്ച് കേക്കുമ്പഴ് പൊറത്തുള്ളത് ഒന്നും അറിയില്ല ആ ഞാനാണെ ഫുൾ സൗണ്ടിലൊക്കെ ഇട്ടാ കേക്കാ അ എന്തേലും ഉണ്ടായ അറിയില്ല
ക്കറിലിട്ടേക്കും
എഹ്
വീട്ടില് മറ്റേ സ് സ്പീക്കറില് കണക്ട് ചെയ്ത് ഇട്ടീക്കും മഹ് അപ്പോ മൊത്തത്തി മുഴങ്ങും ചേട്ടനൊളപ്പോ ഇ ഈ ന നാട് മൊത്തം മുഴങ്ങും
ആഹ്ഹഹ ഞാൻ ഇങ്ങനെ ആഹ് ചെവിൽ വെച്ച് കേ അപ്പൊ മരടുന്ന എപ്പോഴും ജീപ്പട്ടും അങ്ങനെ എന്ന വിളിച്ചാക്കി കേൾക്കില്ലല്ലോ നിങ്ങള അത് വെക്കുമ്പോ അപ്പൊ കൊറേ ചീത്തട്ടും.
ഹ് ഹ് ഹ്
അടുത്തുള്ള വീടുകളിലൊക്കെ പോവാറുണ്ടോ?
ഇല്ല
വൈകുന്നേരം ആ പോവാറില്ല
ഞാൻ ഇവിടെ വൈകുന്നേരം സംഭം ഞങ്ങക്ക് രണ്ടന്നില്ലയാണ് അപ്പൊ രണ്ടാമത്തെ നിലുള്ള വാൽക്കണിയില് വന്നിരിക്കും അപ്പൊ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം ഇറങ്ങി പുറത്ത് നിക്കുമ്പോ ഇവിടിരുന്നു അവരോട് സംസാരിക്കും കുറച്ചു നേരം
പാടോ അങ്ങനെ
ഇല്ലേ ഇവിടെ ആപ്പ പാടംമൊന്നുല്ല കായലും കടല് അങ്ങനെയൊക്കെ ള്ള സംഭവങ്ങള് ഇഷ്ടംപോലുള്ള ഞങ്ങള് കൊർച്ചു താഴോട്ട് കായലാണ്
ആ ആ പെട്ടെന്ന് വെള്ളം കേറേലോ ല്ലെ
ഇല്ല ഇല്ല കേറില്ല എന്നച്ചാ ഇത്തിരി പൊക്കത്താണ് ആ നമ്മുടെ വീട് ഇവിടുന്ന് മഴ പെയ്യുന്നത് അങ്ങോട്ടെ റങ്ങി പോകത്തേയുള്ളൂ ഇങ്ങോട്ട് കേറി വരൂല
ആ
ഇതുവരെങ്ങനെ വെള്ളക്കെട്ട് ണ്ടായിട്ടില്ല ഉം ശരി ഓക്കെ
ഓക്കെ